എന്തക്കവാ
നല്ല പാട് സുഖല്ലേ ഭക്ഷണം കയ്ച്ചോ
സുഖാണ് അങ്ങനെ പോണ് ആ രാത്രി ഫുഡൊക്കെ കഴിച്ച് അവിടെ മക്കളെല്ലാരും കഴിക്കല് കഴിഞ്ഞോ
ആ കയ്ഞ്ഞ് പിന്നെ പടുത്തൊക്കെ കയ്ഞ്ഞോ മക്കളെ
മക്കള് പഠിത്ത ഒരാള് പനിയാ നമ്മളൊന്ന് പൊർത്തോയി മക്കളൊക്കെ കൂടെ പൊർത്തുന്നാണ് അപ്പോ പൊർത്തോയി
ഏ എന്തേ എവ്ടെ ബീച്ചിലാ
ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി ഗോകുലമ്മാളപ്പോവിടെങ്ങനെ പോയി
അവിടെന്ന് ഫുഡൊക്കെ കഴിച്ച് പോന്നിട്ട്ണ്ട്
അല്ല അവിടുന്ന് ഫുഡ്കഴിക്കൂല അവിടുന്നൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര റയല്ലായിരിക്കും അപ്പൊ പിന്നെ അവിടന്നൊന്നും കഴിച്ചില്ല അപ്പോ മക്കളിങ്ങനെ ബോറടിക്കണ് പോവാന്ന് പറഞ്ഞപ്പ് ഉം ഇക്കാക്ക നേരത്തെ വന്നപ്പോ പിന്നെ അങ്ങനെ പോയി അങ്ങനെ എല്ലാരും കൂടെ ഈ മോ മോള് എന്തൊക്ക സാധനം ഓൾക്ക് ഓളതായിട്ടുള്ള സാധനങ്ങൾ സൺ എന്തൊക്കോ സൺസ്ക്രീനോ കുന്തോ അതു ഇതുന്നൊക്കെ പറഞ്ഞിറ്റ് അവിടുന്ന് അതങ്ങനെ വേങ്ങി പിന്നെ ഒരു എട്ട് മണി വരെ അവിടെ പുറത്തിരുന്ന് പിന്നെ പുറത്തു പോയി ഭക്ഷണം കഴിച്ച്
ഉം
ഇങ്ങനെ എറങ്ങിയാ പക്കുമ്പോ ചെറിയവോക്ക് നല്ല പനി മാറിയതേ ഓരെണ്ടാലും കൂടെ ഒന്ന് വേറെ കറ കറക്കാൻ പോയി ആ കറക്കാ പോയി അന്ന പോത്തിന്
ഉം
അവക്ക്റക്ക കഴിഞ്ഞ് അവ കൊ ഒക്ക മാറിന്ന് മുന്നെവിട പോയ അപ്പോ ട്ട പോയ പനി ഇങ്ങോട്ടുന്നെ വന്നു
ആ അപ്പ ണ്ടാവലേ
ആ
ഇ പനിക്കൊക്കണ നല്ല റസ്റ്റ് വേണേന്ന് പനിക്കൊക്കെ നല്ല റസ്റ്റ് വേണേന്ന് ഇപ്പോ പനിക്കൊണ നല്ല റസ്റ്റ് മ്
ചച്ചിക്കകറിലും കൊണ്ടിട്ട് അളക്കെ തെണ്ടാൻ പോയത് അത് കഴിഞ്ഞ് വന്നപ്പോ നമ്മളെ പുറത്ത് പോക്കും ആയെല്ലം കൂടെ ഓക്ക് പണി കിട്ടി അത് വന്ന പാടിപ്പ ഡ്രസ്സ് മാറ്റി മേല് കഴികി ഞാൻ ഗുളികക്കെ കൊടുത്താ കെടുന്നതാ
ആ ആ ആ
ആ എന്നിട്ട് കുട്ടികളൊക്കെ എന്താക്കുന്നാ?
കുട്ടികളൊക്കെ എന്താ ഇവിടെ ഉറങ്ങീട്ടൊന്നുല്ല എല്ലാരും
ഉം ഫുഡൊക്കെ കൈച്ചോ ആ
ആ തിന്നലൊക്കെ കഴിഞ്ഞു പാത്രങ്ങള്ണ്ട് കഴുകിവെക്കാൻ കഴിക്കിവെക്കട്ടെ
ഞമ്മള് പിന്നെ ഇനി പണിയൊന്നുല്ല രാത്രി ഇനിയിപ്പോ പൊറത്തുന്ന് അങ്ങ് തിന്നല് കഴിഞ്ഞേനെ കൊണ്ട് പിന്നെ ഇപ്പോ ഫ്രീ ആയി അപ്പോ കൊറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്ക് ഒരുത്തൻ ടി വി കാണണ്ട് ഒരുത്തന് ഫോൺ അങ്ങനെ കെടക്കണ്ട് അങ്ങനെ പോണ്
ആ
എന്താ വളടം
മഴ മഴല്ല ഒന്നുല്ലപ്പം ഇന്നെന്താ കഴിച്ചത് പൊറോട്ടെ
ആ ഞാൻ പൊറാട്ടന്ന് മക്കളൊക്കെ കൂടെ ഓരോരുത്തര് നമ്മള് പത്തിരി അധികം തിന്ന് മൂത്തച്ഛന്റെ മക്കളൊക്കെ ഉണ്ടായിന് എല്ലാരും കൂടെ അങ്ങനെ പോയതേനു
ആ എല്ലാരും പാടെ പോയതാണ് വണ്ടി വണ്ടി
അല്ലല്ല നമ്മൾ ഇവിടുന്ന് ഒട്ടേ പോയത് ഇതല്യാ അം ഒ ശ് ആ അവിടെ മോക്ക് വേഗം എല്ലാവാരും ഉണ്ടായി കുറച്ച് ആൾക്കാരുണ്ടായില്ല കുറച്ച് ആൾക്കാര് പോയി
ഉം
പല്ല് വേദന സുഖല്ലായിട്ട് അങ്ങനെ പോയി പിന്നെ നമ്മളള്ളവരെ നമ്മള് ഓട്ടോക്കെ പോയി
ആ
അപൊ പിന്നെ അങ്ങനെ ഓട്ടോ കേറി പോയപ്പോ പിന്നെ അവ്ട്ന്ന് ചെലവർ ചായൊട്ച്ച് വന്നപ്പോര്ക്കൊന്നും ഫുഡ് വേണ്ടന്നറിഞ്ഞു ഓള് അങ്ങനെ നമ്മള് വല്യാരൊക്കെ തിന്നു ചിലര് ബിരിയാം വാങ്ങി ഞാൻ പൊറാട്ടാങ്ങി ഞാനും മോനും പൊറട്ടാങ്ങി ബാക്കി ഒരാളും വ പത്ത് ര് പത്തിരെന്നെ ചോറ് പ്പൊ തിന്നാൻ വേണ്ടത് ചോറിനോടൊന്നും ഇപ്പോ താ ഇതന്നല്ലോള്ള് ഇവിടെ തിന്നാല് ബിരിയാണി മന്തി ബിരിയാണി മന്തി
ആ ശെര്യാണ്
ആഹ് അതാപ്പോ അയ്നോടൊപ്പല്ലാണ്ടെപ്പോ താ പര്യല്ല ഞാനെടെന്തെങ്കിലും പ്പോ കല്യാണങ്ങൾ രാത്രി കല്യാണങ്ങൾക്ക് പോയാലും അവിടുന്ന് ഞാൻ പത്തിരീന്നെ ഞാൻ അധികം തിന്നും നെയ്‌ച്ചോറും അതുതൊക്കെ തന്നെ അധികം പതിരിം കറിയെന്നെ
വയറിനൊരു സുഗാണല്ലോ ലേ
നോക്യത് രാത്രി അതൊക്കെ തിന്നകാണാ കല്ല് തിന്ന മാ പകുതീടെടുക്കും രാത്രി ചോറും ചോറ് ന്ന്പ്പ ടേസ്റ്റ്ണ്ട് പിന്നെ ചപ്പാത്തിള്ളോല്ക് അതൊരു പണിയാ അല്ലേ പോ ഒര്ങ്ങാഞ്ഞിട്ടാ ഒരുങ്ങി നിന്ന്ട്ട്ണ്ടെങ്കില് അത് വേറൊരെക്സ്ട്രാ പണിയാവുന്ന് വിചാരിച്ചിട്ട് ചോറ്മ്മലേക്കെന്നെ
ആഹ് ചേലെ നേർതത് ണ്ടാക്കാൻ ചെല നേരത്തത് ണ്ടാക്കാൻ തന്നൊഴിവ് ണ്ടാവൂല.
വ്ണ്ടവൂല പിന്നെ ഒരു ദൗസെങ്കിലും തായിട്ട് ശീലായിട്ട് ണ്ടെങ്കിൽ ങ്ങനായാലും കൊട്ക്കണം ഞമ്മക്ക് കയിഞ്ഞാലും കൈഞ്ഞീലെങ്കിലും അത്ണ്ടാക്കണല്ലോ ഇതാവുമ്പോ അതായിലഹ് ഉച്ചക്കത്തെ ചോറും കൂട്ടാനൊക്കെണ്ടങ്കിൽ അത് ഇത്ചോറ് മാത്രം രാത്രി വെക്കണ പണ്യേ ണ്ടാവൊള്ളൂ ബാക്ക്യോക്കെ ഉച്ചക്കത്തെന്നെ ചൂടാക്കും. അതോടരുപാട്യയിഞ്ഞല്ലോ അപ്പൊ പിന്നെ ആ രു അത്ണ്ടാവൂല എങ്കിൽ ഒര്ങ്ങാഞ്ഞിട്ട
ബീച്ചിലൊന്നും പോവലൂല്ലേ പ്പോ ന്ന് ബീച്ചിലൊന്നും പോയില
ബീച്ചില് പിന്നെ പോവ ഒ മക്കളൊക്കെ തന്നെ പോയി ഞാപ്പ കൊർച്ചായി പോയിട്ട് ഞമ്മൾ ഞാറാഴ്ച രാവിലെ പോവും. ആഹ് അ ആഹ് കഴിഞ്ഞ ഞായറാഴ്ച പോയില കഴിഞ്ഞ ഞായറാഴ്ച കുടുംബത്തില് പോയീനി അപ്പൊ ങ്ങനെ പോയിറ്റ്ണ്ട് ഞ്പ്പോ ഇന്ഷാ അല്ലാഹ് നാളെ പോടാ
എടുക്കാൻ പോവാണ്
അങ്ങ് ബീച്ചിലാടെങ്ങനെ പോയി ന്ന രാവിലെ കൊറേ ആൾക്കാർ ജോഗിങ് നൊക്കെ ണ്ടാകും ഇഷ്ട്ടംപോലെ ഇഷ്ടം പോലെ ഒക്കണ്ട് കുട്ടികളും മക്കളും എല്ലാരും നടക്കാനും അവിടെ കുറേ - വി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതില് ചെയ്യാനൊക്കെ ആയിട്ട് അമ്മസ് ആ അത് തായ കൊക്കെ പിന്നെ ട്യൂഷന മക്കൾക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കട ആക്കിക്കും ഒരുക്ക ഒന്നും ഇില്ലെങ്കില് ഞാന് കാര്യംന്തൊക്ക ഉണ്ടെിൽ അത ആക്കി പത്തിന്ുണ്ട് മാവ ഉണ്ടെങ്കിൽത് വെച്ചി് പോകും ഓര ക നമ്മള് പോ പതിനും എമ്മോ സുഭേഷസ്ക ചപ്പ ആർക്കോ അങ്ങനെ പോയിട്ട് കൊറെ അങ്ങോട്ടും ഇങ്ങോട്ട നടന്നന്ന് പിന്നെ പോ രം എട്ടുുമണിര അവിടെ ഇന്ന് പിന്നെ ഒരു ചായം കുടിച്ചു നമ്മള് പുറത്തന്ന് ഞാൻ തിന്ന പിന്ന ആ തിന്ന് തിന്നു ാനാ തിന്നെ പിന്നെ പിന്നെ മക്കൾക്ക് വന്നി അ ഒരുട ന്ന് പറഞ്ഞിട്ട് നമ്മള് നീ എന്നാും ഓരോ നീച്ചിട്ടുണ്ടാവുക
ആഹ് ഹ് ഹ്
പോകും ഇട്ടിട്ടു പിന്നെ മൂത്ത മൂള് പോയിന്റെ ഇഷ്ടം പിന്നെ കൊറേ കൂട്ടക്ക പിന്നെ ഒരാൾ ട്യൂഷനും പോോളും ഇല്ലോ അവെ ചെറു അതിനെ കൂട്ടീട്ട് പോവും ഒരല്ല ഇണ്ടാവുമ്പൊ പിന്നെ ഓര് ഡോറ് പൂട്ടിട്ട് പോവും അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ പൊറത്തെങ്ങണ്ട ആവശ്യ ളളു ഓല് ഒ എന്നത് അവരെ വിളിച്ചാ അവളറിം ഇങ്ങള് പൂട്ടി പെയ്ക്കോളിം നമുക്കത് തൊറക് ക്കാലോ അടക്കാൻ കഴിയൂലാന്നാ അമ്മള് വരുന്ന സമയം വിളിച് ചെലോൽക്ക ഉറക്ക് പോവൂലേ
ആ അവളപ്പോ ഉം ഉം
അങ്ങനെ പൂട്ടീട്ട് പോയി അമ്മൾ വന്നാല് അമ്മള് പണി കഴിഞ്ഞാല് ഓല് എനിച്ചിട്ടുണ്ടാവൂല രാവിലെ ഓല് ഇട്ട് പോവാണെങ്കില് എട്ടര ഒമ്പണിയാവുമ്പോത്തിന് എന്തായാലും എത്തും അപ്പൊ അമ്മക്കക്കന്ന്ണ്ടാക്കാള്ള ഉച്ചക്കത്തേക്ക്ള്ള സാധനം വാങ്ങീട്ട് ഇങ്ങോട്ട് വരും
ആഹ് അപ്പൊ അപ്പൊ വന്നിട്ട് പിന്നെ ഇണ്ടാക്കല് ഉച്ചക്കൊ പിന്നെ വന്നിട്ട്ണ്ടാക്കുലേ
പിന്നെ പത്തീതിക്ക് പിന്നെ കറി വരെ ഞാൻ ആക്ക്യേക്കും ചെലപ്പോ ചെലപ്പോ വന്നീൻ്റെഷാക്കും അവിടെ പോയിട്ടുണ്ടെ ഇസ്ടം പോലെ ആൾക്കാര്ണ്ടാവും ഒരുപാട് ച്ച ഒരുപാട് എല്ലാരും ഈ ച് ജോഗിങ്ങിന് വര്ണോരാ അധി കം നമ്മള ഉച്ച് പിന്നെമ്മള് പകല് ചെന്ന അത്പോലെ ഇണ്ടാവും കറി ഓട്നോല് വേറെണ്ടാവും പർദ്ദ ഇട്ട് ട്ട് വെര്നോരും മറ്റ പുതി ഇട്ടിട്ട് വര്ണോ ലും അവിടെള്ള ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ വര്നോരും നട ക്ക്ണോല് വേറെ മറ്റേ മെക്ക്സെ മെക്ക് സെവൻ ആ മെക്ക് സെവൻ്റെ മൂന്നും നാല് ജോടികള്ണ്ടോ
ഏ അപ്പൊ മഴ ആണെങ്കിലന്തയ്യാ
മയ ആണെങ്കി അടെ അവടെ കേറിക്കാൻ സ്ഥലം ഉണ്ടാവു ചെലോര് മഴ കൊള്ളും പേലോര് റെയിൻകോ ട്ടൊണ്ട്രും മയക്കാലാവുമ്പോ പെട്ടെന്ന് മയകൾ വെരാണെ ങ്കില് അവിടെ കേറിക്കാ സ്ഥലങ്ങള്ണ്ടല്ലോ ബീച്ചിലാണെങ്കില് ഒന്നിനും പറ്റൂല അധികം ആൾക്കാര് പായിന്റെ അവടെ ക്കെണ്ടെങ്കി വേം സീറ്റൊക്കെ വലിച്ച് കെട്ടിത്തരും പറയാ പകലൊക്കെ ചെയ്യാണെങ്കി ഗ്രമായ നിന്ന കൊള്ളും പണ്ട വേറെ പയൊന്നുംണ്ടോ മരൊക്കെണ്ട മരത്തിന്റെ തായൊക്കെ കേറിയിട്ട്
ആഹ എ്റെ അപ്പൊ കടിന്റെ അവിടെ എടുത്തക്കോ പേടിയല്ല
ആഹ നല്ല തണുപ്പായിരിക്ക വറ വിറച്ചു അങ്ങനെ വ യിട്ട് ഞാൻ നിന്ന നോക്കിയിട്ടില്ല എന്താ പാടന്ന അറിയില്ല ഞാൻ ചെറുങ്ങനെയുള്ള പൊടിമയൊക്കെ അവിന്ന് കൊണ്ടുപകും
ആഹ ആഹ
ട്ട് ആ സമയത്ത് അവിടക്ക് ഇറക്കൂല ആൾക്കാര ഇറക്കൂല പോലീസ് സെയൂരിറ്റി ണ്ട വെള്ളത്തിലേക്ക തന്നെ ഇറക്കൂല എല്ലാറ്റന്ന്ും അവിടെ നമ്മള് മണലിരിക്കാൻ തന്നെ എല്ലാറ്റിനും ർ പായിപ്പിച്ച ആളണ് എന്താന്ന പറ കടലടുപ്പ അനെ
ആേട്ടർക്കൊക്കെ വരടങ്ങി ഉങ്ങ ഉറങ്ങാന ഇടങ്ങമായ അവർക്കൊക്കെ വര തുടങ്ങിയോ
ഒക്കെ വരുന്നന്ന് ഒറാെ ടൈം ആയിട്ടില്ല ഇത്തത് എത്തിയില്ലേ മുത്തരിപ്പ നമ്മോടാക്കി തന്നിട്ട് ഇന്ന് പുറത്ത പോയിട്ടാ നക്കരിഞ്ഞ അപ്പളാ പുറത്തുനിന്ന് അത്തേക്ക് കയറന്ന് അറിയില്ല ഒരുത്ത കുന്ന ടി വി കൺഡ് അക്കള മൂന്ന് വായിക്ക ഇവിടെ കിടന്നാലും ക്കെ കഴിഞ്ഞോ
അടുത്ത വി ഓരോരുത്തര ഇന്തല്ല അതാ അവിടെ ഓരോരുത്തര കളിച്ച കൊണ്ട് കട്ട കൊണ്ടൊക്കെ
ട്ടായിരിക്കും കടുക്കല്ലല്ലേ
ആ
ഇിട്ടുണ്ടെങ്കിൽ നമ്മുക്കൊന്ന് മക്കൾ പററങ്ങാലുണ്ടെങ്കിൽ ഭയങ്കര താമസംടുക്കോ നമ്മളെത്രയും നേരത്തെ കൊടുക്കാൻ പറ്റോ എത്രയും നേരത്തെ കൊടുക്ക
ഉറങ്ങാതെ അമ്മങ്ങൻ ഉറങ്ങാ നമുക്ക് ഒറങ്ങണ പിന്നെ മുറിയാന്നല്ലാതെ പിന്നെ ഒറങ്ങൂല്ല
അതാണ് ഓര് പിന്നെ അമ്മുക്കാ ഉച്ച കിടന്നാ ഒറക്കൊറങ്ങിയഒറങ്ങി അയ്ന്റെ ശേ വിളിച്ച കഴിഞ്ഞാ പിന്നെ എണീച്ച കഴിഞ്ഞാ പിന്നെ അമ്മക്കൊർക്കിട്ടൂല
സ്വഭാവൊക്കെ അതാണ് ഒറങ്ങേ ഇല്ല
പിന്നെ ഓ ഈ എണീച്ച ഓക്കാരാ ഓർക്ക് നേരം വെളു പന്ത്രണ്ട് വരെ കിടന്ന് ഒറങ്ങും ചെയ്യാം.
ശെരിയാണ് ആ മൊയലാളിമാരി ഓലിങ്ങനെ കിടന്നുറങ്ങിക്കോളും
തലവേദനയും കൊഴക്കും ഷീണോം
ആഞമ്മക്കല്ല ശമ്പളം വല്ല മുതലാളിമാർക്ക് ചെലവ് ഉണ്ടാക്കി കൊടുത്തങ്ങാണ്ട് ശമ്പളം അല്ലാതെല്ലെ ആപ്പന്താപ്പ ഇള്ളത് എന്താപ്പ ഉണ്ടാക്കിയത് അത് അയിന് പറ്റില്ലെങ്കില്
എന്താ ഏതാ വലിയഓട്ട ഏടെലും പോയി ഓഡർ എടുക്കും മക്കൾമാര് ഇങ്ങനെ ഓർഡർ എടുക്കാണ്ടാവല്ലാക്കും അതില്ലേ ഇതില്ലേ അതെടുക്കി ഇതെടുക്കി എന്നും പറഞ്ഞിട്ട് ആ എന്നാ ആയിക്കോട്ടെ ശെ പി